എവിടാ? ഞാനെങ്ങും പോന്നില്ലടീ. ഞാൻ ചുമ്മാ നടക്കാ എറങ്ങിയതാ.
ആന്നാ? ആദ്യം വിളിച്ചിട്ട് ഫോൺ എടുത്ത് ത്തില്ലാർന്ന്.
സൈലന്റായിര്ന്ന്. കേക്കാൻ പറ്റത്തില്ലായിര്ന്ന്.
എന്ത്യേ? കൊച്ചന്തേ?
കൊച്ച് ദോണ്ടേ വിഷ്ണുവേട്ടന്റെ കൂടെ അകത്തിരിക്ക്ന്ന്. പൊന്നു ഇണ്ട്.
ഏച്ചി അവനെ ഇപ്പ എവിടാ കാണിക്ക്ന്നേ ഹോസ്പിറ്റലി
കൊട്ടാരക്കരയില് മറ്റേ ഏഹ് ഈഹ് കൊട്ടാരക്കര ഇള്ളേ, ഡോക്ടറിന്റെ പേരങ്ങ് പറ മറന്ന്പോയി. അമൽജിത്തോ അങ്ങനെങ്ങാണ്ട് പേരുള്ള ഡോക്ടറേ
ആണോ? ഉം. ഇപ് ഇപ്പ എങ്ങനെണ്ട് അവന്
ഇപ്പോണ്ട്. ഇപ്രാവശ്യം പക്ഷെ ഞാൻ അവിടെല്ലാ കാണിച്ചത്. മറ്റേ ഗവൺമെന്റ് ആശൂത്രീലാ കാണിച്ചേ. നോ മാറുന്നൊന്നുല്ല ആഹ് വെറുതെയാ. മൂക്കൊലിപ്പ്ണ്ടിപ്പഴും. കുഞ്ഞ മേക്കന്ത്
കൊണ്ട് വിടെ ബർത്ത്ഡേക്ക്ള്ളെ ഒരുക്കങ്ങള് എല്ലാ തൊടങ്ങി
ഇല്ല ബമ്മക്കെന്ത് ബ്ര ബെർ ത്തിടെ അവിടുത്തെ അമ്മ മരിച്ചോണ്ട് ഇപ്രാവശ്യം വലുതായിട്ട് ആഘോഷൊന്നുല്ല പിന്നെ ചെറുതായിട്ട് കുഞ്ഞല്ലേ ചെറുതായിട്ടൊരു ആഘോഷം അധ അല്ലാരൊന്നു വിളിക്കിന്ന്ല്ല അപ്പറ ഇപ്പറുവെ രണ്ട് മൂന്ന് പെരെ വിളിക്കാ അത്രേ ഒള്ളു
ആഹ്
വേറെന്തുണ്ട് എല്ലാരും പോയോ സുതി വിളിച്ചോ?
വിളിച്ച്. രാവിലെ വിളിക്കൂപ്പം
ആഹ്
ഉം
വേറെ എന്താ ഉണ്ട് അവന് എങ്ങനെയുണ്ട് കൊഴപ്പമൊന്നുംല്ലേ
കുഴപ്പൊന്നു ഇല്ല ചേട്ടൻ വിളിച്ചോ
ചിന്ന് ഇന്ന് പോയില്ല വയ്യ സുഖം ഇല്ല കാലിന് വേദന
ഓണത്തിന് വരുവോ
ഇല്ല ഇല്ല ഇപ്പൊ ഡിസംബറി വന്നു പോയതല്ലേ ഒള്ളൂ ഇനി ഇപ്പോഴൊന്നും വരത്തില്ല
സുതിമോൻ ചിലപ്പോം വരുവായിരിക്കും ഓണത്തിന്
ആഹ്
ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട്
അയ്യോ ഞാന്ന് വിചാരിച്ചു വരുവാ
അല്ല ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് എന്തോന്നറിയോ അമ്മയുടെ ഫോണിലാണെങ്കിൽ ഏതോ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് നാട്ടിൽ വരുവാെന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്തേക്കുന്നു മെസേജ് അപ്പം മെസ്സേജ് ടൈപ്പ് ചെയ്തി ട്ട് എന്താ അമ്മ വരണ്ട എന്ന് റിപ്ലൈ കൊടുത്തേക്കുന്ന അന്നേരം ഞാൻ അമ്മയുടെ ഫോൺ ഇങ്ങനെ എടുത്ത വെച്ച് നോക്കിയപ്പോഴുണ്ടല്ലേ ചാറ്റിനകത്ത് ഇങ്ങനെ വരുവാന്ന് പറഞ് മെസ്സേജ് അയച്ചേക്കുന്നു സുധി അണ്ണൻ അപ്പൊ അമ്മ പറഞ്ഞേക്കുന്നത് വരണ്ട അപ്പൊ വരണ്ടന്ന് പറ പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും എ തോ കുഴപ്പങ്ങള് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ എന്തോ ചെയ്‌തന്നു അറിയാവോ
ആഹ്
ആ മെസ്സേജ് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു ട്ട് അമ്മയയച്ച ഡിലീറ്റ് ഫോർ എവരി എടുത്തിട്ട് ഞാൻ വാ മോനെ അമ്മ പറയുന്ന രീതിയില് മെസ്സേജ് അയച്ച്
ആഹ് അല്ല അല്ലേലും കുഞ്ഞമ്മേ അങ്ങനെ പറയത്തില്ല വരണ്ട ഒരിക്കലും
വരണ്ടാന്ന് പറയത്തില്ല
ആഹ്അപ്പൊ സ്വപ്നന്ന് മനസ്സിലായി ക്കൂടെ അല്ല അവനന്ന് പറഞ്ഞരുന്നല്ലോ വരും ചിലപ്പോൾ ഓണത്തിന് വരും ഇതിപ്പോൾ എമർജൻസി ലീവ് എടുത്തുകൊണ്ട് വരുവന്ന് പറഞ്ഞില്ലേ ചിലപ്പോ ഓണത്തിന് വരുമന്ന് പറഞ്ഞില്ലായിന്നോ ആഹ അപ്പൊ കുഞ്ഞമ്മ അന്ന് പറഞ്ഞില്ല വരത്തില്ല എന്നന്താ അതായ ചോദിച്ചേ
ഉം എല്ലാരും വരും ഇങ്ങോട്ട്
ആഹ
നാളെ അമ്പലത്തി പരിപാടി അല്ലേ
ആഹ് ആ് എന്താ ഇല്ല ആോ
ന്നു ഇനിയിപ്പ അങ്ങോട്ട് ചെന്ന് സാധനങ്ങളെല്ലാം എടുത്ത വെക്കണം ഇന്നല്ല വാങ്ങിച്ചേ
ആഹ ആഹ
മ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ല പിന്നെ പൂ പററിക്കാൻമ്പാ ഞാൻ വിളക്കാംങ്ങ കേട്ടാ
ആ് ആ് കാവിലേ
ആ നിങ്ങ ഇന്ന് അവിടെ പോുന്നുണ്ടോ നല്ലില്ലയിൽന്ന് ഇപ്പ ഉണ്ടെങ്കി ഏ കൊണ്ടുവരണേ
ആഹ കൊണ്ടുവരാം എനിക്ക് പക്ഷെ ഞാാനല്ല ചീരംകാവില്ലേ നമ്മുടെ ചീരങ്കകാവ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രെഡിലോട്ട് വരത്തില്ലേ നമ്മള് കുണ്ടറോ പോകുന്ന റോട്ട് അവിടെ വേറെ ഓട് സൈഡില് ഇഷ്ടം പോലെ നിക്കുന്ന കണ്ട്
ആണോ ഈ വണ്ടി നി ചോദിച്ച കഴിഞ്ഞാൽ തരുവായിരിക്കും
അതാ ഞാൻ പ്രാവശ്യം ഞൻ ഇവിടെ അമ്പലത്തിലേക്ക് പൂപിച്ചാൻ വേണ്ടി ഞാന ഒരുിവസം നിർത്തിയായിരേ ചോദിച്ചു ഇപ്പോ മാല ഇട്ടാെന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചു ച ചോദിച്ചില്ല അപ്പൊ അവിടെ ആരുും ഇല്ല അടച്ചിട്ടേക്കുവ പിന്നെ നമ്മൾ ആളില്ലാത്തടത്ത് നമ്മള് കയറി പിച്ചച്ചുടന്നന്ന് ശരിയല്ല റോഡ
അല്ല ആ കണ്ടെങ്കി കുഴപ്പല്ല
തെഞ്ഞെടുും ഇക്ക്ാവുമ്പ പോയി ശരിക്ക കിട്ടും ഉ ഉം അതൊണ്ട് പിന്നെ വേറെന്താന്താല
അമ്മ അങ്ങോട്ട് വരുവാ
ആന്നോ
വീട്ടിലുണ്ട് അങ്ങോട്ട് വരുവാ
ആഹ
ഉം
വേറെ എന്തോണ്ട്
ജനചേച്ചിയൊക്കെ കണ്ടാരുന്നോ
ആ കണ്ടാരന്ന് അവരെങ്ങാണ്ട് അമ്പലത്തിൽ വന്നിട്ട് അങ്ങോട്ട് പോകന്ന് കാറിലായിരുന്നു രണ്ടേരുരൊണ്ടാര്ന്ന് അഖിലണനും ആഹ് ഇല്ലലവര് വരുന്ന് പാത്രം വിക്കുന്നോര് ആ അതോ തൊടുവേലോട്ട് കേറിട്ട്ണ്ട്
മറ്റേ വല്യ ബൈസനുണ്ടോ താമരനടന്നെ
അല്ല ഡി ഇതില്ലേ മറ്റേ പ്രോഡക്റ്റ് പ്ര ഇത്
ഓ മറ്റേ ചെ മെനിഞ്ഞാന്ന് ഒരാള് കൊണ്ടുവന്നായിരുന്ന അവിടെ കൊണ്ടുവന്ന മറ്റേ നോൺ സ്റ്റിക്ക്പാ
അതല്ല ഇത് വേറെ
ത് മേടിച്ചോ നിങ്-
ഇല്ല അത് പക്ഷ- വേടി
പഷെ നല്ല സാധനവാര്ന്ന് പ മറ്റേ സ്ക്രൂ ഡ്രൈവറില്ലേ അതിട്ട് ഒരച്ച് കാണിച്ച് അത് പഷെ ഇവിടെ വേറൊരു കാര്യവൊണ്ട് നോൺസ്റ്റിക്കില് കുക്ക് ചെയ്യത്തില്ല കേട്ടോ നമ്മളങ്ങനെ പ്ര ത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കുന്നില്ലല്ലേ അതിനകത്ത് വെക്കാനെ ഇപ്പം ഉള്ളിക്കറിയായാലും കുക്കറിനാത്താ വെക്കുന്നെ കുക്കറിനകത്ത് പെ- ട്ടെന്നാവും ഉം കുക്കറിന് നന്നായിട്ട് ചൂട് പിടിക്കുന്നാ സ് സാധനവ
ആഹ് ഇവിടൊണ്ടല്ലോ ന്താണ്ടെ ഞാനിവിടെ നി നമ്മടെ നമ്മടെ വീടിന്റെ നേർക്ക് ഓപ്പോസിറ്റ് ഒരു പൊരയിടം ഇല്ലയോ അല് ഇപ്പ വൃത്തിയാക്കിയേ അവിടെന്നറച്ച് തൊളസിച്ചെടി നിക്ക്ന്ന്
ആണോ എന്നാ ഇന്ന് ഇന്ന് പോകാം
ശരിക്ക് തൊളസിച്ചെടി മാല കെട്ടാനൊക്കെ നല്ലല്ലേ
നമ്മക്കെ ഗുരുവായൂര് പോണ്ടേ
പോണം എന്നാന്നാ എനിക്കാണെങ്കി ഡേറ്റ് അടുത്ത് വരുവാ ആഹ് പക്ഷെ പോവാൻ ഡേറ്റ് എടു ത്ത് വരുമ്പോ കൈ കാശുണ്ട്
ഇന്നലെ ഇന്നലെ ബർത്ത്ഡേ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു
ആഹ് എന്തുവാ പ്രത്യകിച്ചൊന്നുമല്ലോ കേൾക്കുമ്പോ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഫുഡൊക്കെ കാണുമന്ന്
ആഹ്
കാര്യമായിട്ട് വിളിക്കുന്ന കണ്ടപ്പം ഞൻ വിചാരിച്ച് ഫുഡൊക്കെ കാണുന്നു പക്ഷെ ഫുഡൊന്നല്ല കേക്ക് മുറിച്ച് വരും വീട്ടിൽ പോക്കളാൻ പറഞ്ഞു
ഇപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യാറുള്ളൂ ഫുഡ് ഒന്നും കൊടുക്കത്തില്ല ജസ്റ്റ് റ്റ് കേക്ക് കട്ട് ചെയ്യുക പറഞ്ഞു വിടുക
അല്ല അതാ കേക്ക് കട്ടിങ് ആണെങ്കിൽ അതിന്റെ കാര്യം ഇല്ലല്ലോ എല്ലാരെയും വിളിക്കേണ്ട കാര്യം ഇല്ലല്ലോ ജസ്റ്റ് അവര് ഫാമിലിയ ആയിട്ട് നിന്ന് കേ കെട്ടിയെ വിളിക്കുക അല്ലാതെല്ല അപ്പുറപ്പറുള്ള എല്ലാരും വിളിക്കുമ്പോ ജസ്റ്റ് എന്തെങ്കിലും ഒരു വെള്ളം എങ്കിലും കൊടുക്കണ്ടേ
അതെ അതെ പിന്നെ വേറെ ന്തുവാ
വേറെന്താ ഇല്ല ണ്ട ഞറാഴ്ചയല്ലേ പോകേണ്ട
ഉഷേമ്മ പോയോ ആഹ് പിന്നെ പഞ്ചായത്തി പോയന്നോ അതോ അല്ലാതെ പോയതാന്നോ
വീട്ടിൽ പോയത് പ്ലസ് കെടുക്കാനായിട്ട് പോയതാ
ആഹ് പിന്നെ മറ്റേ സ്ത്രീകൾ എല്ലമേ വിളിച്ചായിരുന്നോ
ഇല്ല വിളിച്ച ല്ല ഇന്ന് രാവിലെ തലൂരിന എല്ലാരും വന്ന്
ആഹ്
സതിയെ മറ്റേ സതിയണ്ണനും ആ ഓട്ടോയിൽ അമ്പലത്തിലങ്ങ പുള്ളിക്കന്താ സുഖമക്കെല്ല അതിന് മഞ്ഞപ്പത്തൊക്ക കൂ കടന്നേല്ലേ
ആഹ് പക്ഷെ പുള്ളിയേ നല്ല സ്വഭാവമായിരുന്നെങ്കിലേ വല്യ
പണ്ടത്തെ കടിയാ
പക്ഷെ സ്വഭാവം കൂടെ നല്ലത ആായിരുന്നെങ്കിലും ആ ജീവിതം പോവത്തില്ലായിരുന്നു
പക്ഷെ ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലെന്നാ പറഞ്ഞേ
ആഹ് പിന്നെ സൗമി ചീച്ചി ഉണ്ടോ അവിടെ
സൗമി ചേച്ചി പൊന്നുനെ വിളിക്കാ അങ്ങോട്ട് വന്ന ഇപ്പം
ആണോ ഉ വേറെന്തുവാ
വേറെ എന്തോണ്ട് ഇങ്ങനെ പോകന്ന് വേറെ നീ എന്നല്ല ഹോസ്റ്റൽ അഡ്മജിനിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ
ആ അത് പറഞ്ഞഞ് ഞാനത് നോക്കുന്നുണ്ട്
ആ വിജയാസ് ഹോസ്പിറ്റലില് ആറു മാസം
അതാകുമ്പോ കൊറച്ച് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെയാ കിട്ടുന്നത് ജി യു വി സഡ്ന്ന് പറയുന്ന
ഉള്ളുകാനും പോയി പഠിക്കുക ആറ് മാസം അത് കഴിഞ്ഞ് അവവിടെ ട്രെയിനിങ് ആയിട്ട് കയറുകയും ചെയ്യാം
അതാ പിന്നെ ഞാൻ ഇടക്ക് ച്ച് രണ്ടു മൂന്ന് വീഡിയോ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് നൽിക്കുന്ന കൊച്ചുങ്ങളെ റിവ്യൂ ഇട്ടേക്കന്ന്
ആഹ
വെറുതെയാണെന്ന് അപ്പോ ഇങ്ങനെ ഓരുത്തരു കമന്റ് ഇട്ടേക്കുന്നത് അത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച കഴിഞ്ഞാൽ നല്ല രീതി ത്തിൽ ഇതന്തന്ന് അറിയാമോ ഇതിലേ പ്രൈവറ്റ് ആയിട്ടൊക്കെ കുറച്ച് സെന്ററുകളിലൊക്കെ പോയി പഠിക്കത്തിില്ലയോ ഈ ഇവിടെ നമ്മുടെ പഴയ വിക്ടറില്ലയോ അവിടെ ഇൻഫോ ഇൻഫോടെക്കില് എന്താ ഏവിയേഷനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഉണ്ട്
ആഹ ആഹ പ്രൈവറ്റ് അല്ലടി. എടി നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ ബാബ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതല്ല എടക്കെടക്ക് ഈ ഒമ്പതിനായിരം രൂപയ്ക്ക് സ്കോളർഷിപ്പ ഹോസ്റ്റ അഡ്മിഷൻ ആ അതൊക്കെ എടു
പഠിച്ച കഴിഞ്ഞാൽ അതിന്റേതായ ബെനിഫിറ്റ് കിട്ടും ആ
ഏറ്റവും
ഏറ്റവും ടോപ്പ ആണ് പക്ഷെ ഞാൻ ഐ ബി എസിൽ നോക്കിയരുന്ന ട്ടോഅവിടെ രണ്ടിലും ക്ഷത്തി കൂടുതൽ ആ പറഞ്ഞത് ഭയങ്കര നഷ്ടമാ തോന്ന അത് പക്ഷേ അത് വണ്ടിയറെ വൺ ഇയറിലേക്ക ആണെങ്കിൽ ഒരു ലക്ഷംമാണെങ്കിൽ പിന്നെയും കൊഴപ്പ ഇല്ലായിരുന്നാ ആഹ പിന്നെ അതുകൊണ്ട് ഞാനത് എടുത്തില്ല ഐ ബിസ്
പക്ഷെ അത് നഷ്ടവാൻ തോന്നുന്നു ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ ഫീസ് അടച്ച് പഠിക്കുന്ന അും ആറു മാസത്തൊക്കെ വൺ ഇയർ ഒക്കെ അത് നഷ്ടവാൻ തോന്നി
ആണോ പിന്നെ ചേട്ടൻ ചേട്ടൻ വിളിച്ചോ എന്ന
ചേട്ടന് സുഖവും ഇല്ല മറ്റേ അന്നില്ല കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ
ആഹ എനിക്കു ഇനി അത് അതാ ഈ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഭയങ്കര വേദന
ആഹ ചേട്ടന് അന്ന് മരുന്ന് മേടിച്ചായിരുന്നുോ റെഡി അപ്പൊ കുറഞ്ഞിരുന്ന ആയിരുന്നു ഈ അപ്പ അതാ വീണ്ടും അത് ചെറുതായിട്ട് കൂടി ഭയങ്കര വേദന കാലിലോട്ടു ഒക്കെ നീരു ഇറങ്ങുന്നത് പറുയുന്നത് കേട്ടു
അനോ അത് കൊണ്ട് കാണിക്കാൻ പറ
ആഹ് പോയി പക്ഷെ അവിടെന്ന് നല്ല
അയ്യോ അന്നാ മെഡിക്കൽ ലീവ് എടുക്കു മെഡിക്കൽ ലീവ് കിട്ടുവോ അവിടെ
കിട്ടും പക്ഷെ ജനം പറയുന്ന അവർക്കിപ്പ ഓൾറെഡി അവിടെ ഇതാ ഫ്രീയ ചികിത്സ ഫ്രീ ആ പക്ഷെ അവിടെ ചികിത്സ ഫ്രീ ചേട്ടനക്കെ അവിടെ പിന്നെ വേറെ ഉള്ള കാര്യ പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ മാത്രല്ല പിന്നെ അവർക്ക് എം ആർ എസ് സ്കാനിങ്ങനെയക്കെ പൈസ അടക്കും അപ്പൊ എം ആർ ഐ ഒക്കെ എടുക്കുമ്പോഴ അപ്പോഴത്തേക്ക് ഭയങ്കര റേറ്റ് ആകും പിന്നെന്ന് പറഞ്ഞു കഴിഞു കഴിഞ്ഞാൽ ഈ മെ മെഡിക്കൽ ലീവ് എടുത്ത് നാട്ടിൽ വരണമെങ്കിൽ ടിക്കറ്റ് തന്നെ നല്ലൊരു എമൗണ്ട് ആവത്തില്ലേ ആ പൈസ തന്നെ നമുക്ക് അവിടെ എം ആർ ഐ എടുത്ത് സ്കാൻ നോക്കിക്കോടയോ ആടി ശരിയെന്ന ഞാൻ വ കേട്ടെ കുഞ്ഞഞ് കരയണ്ടോ യുന്നത് ഇന്നവിടക്ക് ശരി